ഹലോ എവിടെയ്ന്നു
ക്കാൻ പോയതായിരുന്നു
ആഹ അത് ശരി പണികളെ കഴിഞ്ഞ് കുളി കഴിഞ്ഞോ
ആ കുപ് അതേപോലെ ക്ലാസ്ണ്ട് അപ്പ അങ്ങനെ പോവ്വാണ് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസിന് പഠിക്ക്ണ്ട്
അതെ കൊറെയായോ ചേർന്ന്ട്ട്
ആ ഇല്ല ഇപ്പം കൊറച്ചായ്ട്ടൊള്ളൂ ചേർന്ന്ട്ട്
ഉം ഉം
അയ്ന്റെതിലായിട്ടങ്ങനെ പോവായിരുന്നു
ആഹ അപ്പ അതിന്റെ ക്ലാസ്സ്ണ്ടാവും ലേ
ആ ക്ലാസ്ണ്ട് അപ്പൊ അങ്ങനെ ആ എന്തായി അവ്ട്ത്തതൊക്കെ
ഇവിടെ കുടിക്കുന്നോരും കുടിക്കാത്തോരും കഴിഞ്ഞോരൊക്ക്ണ്ട് പേപ്പർ വായന്ണ്ട് ഇപ്പ പത്രം വായിക്കും അഫുള്ള് അരിച്ച് പെറുക്കീട്ട് നീക്കുള്ളൂ അപുപ്പപ ത്ര വായനയിലാണ്
പത്രം നന്നായിട്ട് വായ്ക്കൊയ്ക്കാരല്ലേ എന്ന അത് നല്ലതാ വായനാശീലം വായനാശീലം നല്ലതാണ് അറിയാ ഇപ്പത്തെ ആര്ക്കൊന്നും വായനാശീലൊന്നും ഇല്ല അപ്പആരും വ പത്രൊന്നും വായ്ക്കാറില്ല അതെങ്കിലും ന്നടക്കട്ടെ ആരെ ങ്കിലും വായ്ക്കട്ടെന്നേ ഹലോ
ആഹ അപ്പ ഇസ് ഫുള്ള് രാവിലെ ഇരിക്കും രാവിലെ ഇരുന്ന് ഫുള്ള് വായന ആ ട്ടെ എവിടെന്ന് നികൊള്ളു
ഫസ്റ്റ്ട്ട് ആ ഫസ്റ്റ്ട്ട് ലാസ്റ്റ്
ലസ്സിവരെ വായിക്കും ഫുള്ളായിട്ട്
അതെ എന്നും വായിക്കും എന്നും അതേപോലെ വായിക്കും ഏതാണ് പ ഇത്രടല്ലടെ
ഇവിടെ മലയാള മനോരമ ഞാൻ വായിക്കൂലട്ടോ എനിക്ക് മടിയാണ് പത്രം വായിക്കാന് ഹ് ഹ് ഹ് എനിക്ക് ഒഴിവില്ല ഇവിടെ എന്റെ മോളെ ഒക്കെ കുരുന്നുകളൊക്കെ വായിക്കണം ഇങ്ങനെ കാണാം എനിക്ക് ഒഴിവില്ല ഉം പുതിയാപ്ല മക്കളോട് പത്ര എന്തിന അവിടെങ്ങനെ വരു പിന്നെ അതന്ന് വായിപ്പിച്ചു കൂടെ ഓരോ ഞമ്മള വായിക്കണില്ലേ പിന്നെങ്ങനെ നിങ്ങള ആക്കോണ്ടോക്കും വേണമെങ്കി ചോദിച്ചാ പറഞ്ഞാല്
ആ ആണല്ലേ ഉം പത്രം വായിക്കണ പ പത്രം വായിക്കണം നല്ലതാണ് നമ്മക്ക് ആ നമ്മക്ക് വായനാ ശീലം വിക്കാര ഇപ്പത്തെ കുട്ടികളൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിള്ള ആൾക്കാരാണ് ശരിക്ക് പ അപൂർവങ്ങളിൽ ചിലരേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പത്രം വായി വായിക്കുന്നവര ഇതൊക്കെ ആയിട്ട് ഇപ്പൊക്കെ അയിന് പത്രം വായിക്കണ്ട പണ്ടൊക്കെന്ന് പറഞ്ഞ പത്രം വായിച്ചിട്ട് നമ്മുക്ക് അറിവ് നേടാൻ കഴുള്ളേ ഇപ്പങ്ങനെയല്ലല്ലോ അറിവുകൾ നേടാൻ പല മീഡിയക്കൂടിയും അല്ലാതുകൂടിയൊക്കെ ഇപ്പം ന്യൂസായിട്ടും തോക്കായിട്ടും അലൂടൊക്കെ ഇങ്ങനെ പറയുണ്ടല്ലോ ഓരോ കാര്യങ്ങളായിട്ടും ഹലോ
കോടതീ പോണ
അതാണ് ആ ആ അതാണ് ഇവിടെ ഇങ്ങളെ സൗണ്ട് കേൾക്കണില്ല ഇടക്ക് അതാണ്
ആ
ആ അപ്പം പിന്നെ അങ്ങനെയാണ് അപ്പൊ ആദ്യത്തെ പോലൊന്നല്ലോ ഇപ്പൊ പുരോഗമനം ഉണ്ടായില്ല അപ്പം ഇപ്പൊ പണ്ടത്തെ പോലെ എന്താണ് പത്രത്തെ തന്നെ ആശ്രയിച്ച് ജീവിക്കണ്ടല്ലോ വിവരറിയാനും വേണ്ടിയിട്ട് ഫുള്ള് പോണ ആ അതാണ് ഇപ്പൊ ഇത് ഏത് വർത്തും പത്ര ഇതിനേക്കാട്ടും മുന്നേ നമുക്ക് കിട്ടുമല്ലോ റിപ്പോർട്ടുകൾ ആ അങ്ങനെയാണ് ആ പിന്നെ എങ്ങട്ടെങ്കിലുമൊക്കെ യാത്രയക്കെ പോവണ്ടോ പോവലുണ്ടോ എങ്ങനെയാണ് ഹലോ
കു കമ്പ്യൂട്ടർ ക്ലാസ്സിനുപോകുമ്പോളേ കുട്ടികളെ നോക്കാൻ ആരാ വീട്ടിലിരിക്ക ആളുണ്ട്
ആളുണ്ട് ആ അല്ല എങ്ങട്ടെങ്കിലൊക്കെ പോവുണ്ടോ
പോവാറുണ്ട് ഇപ്പം ഇല്ല പോവലുണ്ട് ഒഴിവുകിട്ടുമ്പോ എവിടക്കെങ്കിലൊക്കെ ആക്കനക്ക് എങ്ങനെഷംപ്പ വക വെക്കേഷന് കഴിഞ്ഞില്ലേ വെക്കേഷനിൽ ഞങ്ങള് ഹസ്ബൻഡ് ഫ്രണ്ട്സുകളും ഞങ്ങളും ഓര വൈഫുമാരും കുട്ടികളും എല്ലാരും കൂടെ മൈസൂരിൽ പോയിട്ട് രണ്ടുമൂന്നു ദിവസം നങ്ങൾ സ്റ്റേ ചെയ്തു
ചില
പൊളിച്ചു പോയപ്പോ നല്ല രസാരുന്നു എന്നിലേറെ കുറച്ചു ഏ ഒരു അഞ്ചു വയസ്സ്‌ മൂത്തൊരു താത്തണ്ടായിനി കണ്ടാതോന്നൊന്നും കളിക്കൂലമിണ്ടൂ ണ്ടൂലാന്ന് ആള്ളോ അതൊക്കെ ഭയങ്കര ഉന്തേന് നമ്മളെ
ന്നെ ഇങ്ങൻത്തവേ ഇതിലൊക്കെ ഉം നല്ല നമ്മളേയ്നെകാട്ടിം നല്ല ഇത്ണ്ടാവാ
ആഹ് ബസ്സിന്റെ കമ്പിയടെ പിടിച്ചിട്ട് ങ്ങട്
ഇപ് ഇപ്പയിന് ആരിം ഇപ്പ അയിന് അങ്ങനൊന്നുല്ല്യല്ലോ ഇപ്പൊ ഏ എന്താ നമ്മളെ പോൽത്തെന്നർ പ്പാരായാലും പ്പത് നല്ല ഉഷാറല്ലാർക്കും പാട്ടിനനുസരിച്ച് താളം തട്ടാനും ഏഹ് അതൊക്കെ ആക്കാനും ഡാൻസിനോ ഒക്കെ ആയിട്ട് നല്ലതാണ്
കെന്നുട്ടോവര് എന്താ കളിഅറിയോ വര് ബസ്സിന്റെ കമ്പി പിടിച്ചിട്ട് ന്നമ്മളെയും കൂടി ഒന്ന് എളക്കിമറിച്ചു കണ്ടാ തോന്നും ഇവരൊന്നും പ്രായം കൊണ്ട് കളി ക്കൂലാന്നൊക്ക അള്ളോ പാട്ടിട്ടപ്പലല്ലേ പിന്നെ എറങ്ങിയത് ആയിഷാബീബി പാട്ടൊക്കെ ട്ടപ്പൊ എന്താ ചാട്ടംന്നറിയോ
ഉം ഞമ്മളെ പിന്നെ ഞമ്മക്കാവും വരിനക്കാട്ടിം മടി ഉണ്ടാവാ ചാടാന്
ങ്ങാം പിന്നെ ഒരു ഫ്രണ്ട് എത്രാണ്ട് ഇതില്ലന്ന് ഭയങ്കര അങ്ങനത്തെ ചാട് ന്നാ അങ്ങൻത്തിനൊന്നും താല്പര്യല്ലാത്ത ഒരു ഫ്രണ്ടയിനാത്ത് ഇണ്ടായിനി ഓല് ഇങ്ങനെ നോക്കുമ്പോ ഓല് നോ ക്ണ്ട് ഞങ്ങൾ പറിം ജി ജോന നോക്കണ്ട ജി അങ്ങട്ട് ചാടി കൂടി റിം ആഹ് അപ്പ ങ്ങട്ട് ചാടും ഞമ്മള് കുട്ടികളിലേറെ വൈബെനി നമ്മള് അറിയ പിന്നെ ങ്ങള് പോന്നപ്പം സൂര്യകാന്തി തോട്ടത്തിലൊക്കെ ഒന്ന് കേറി പോന്നപ്പം സൂര്യകാന്തി തോട്ട ക കണ്ടപ്പോ ഞങ്ങള എവിടെ നിർത്തണം പറഞ്ഞി നിർത്തിച്ച് ഡ്രൈവറെ ക്കൊണ്ട് നിർത്തിച്ച് പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ കൊടുത്താ അതിനകത്ത് കേറാം അപ്പൊ എല്ലാരും കേറി ഫോട്ടോക്കെ എടുത്ത്
ആഹ് അടിപൊളിയായിരിക്കണ്ടാവൂലേ അടിപൊളിയിട്ടുണ്ടാവൂലേ സൂര്യകാന്തി തോട്ടം അതല്ല ഞാനൊരു കാര്യം ചോയിക്കട്ടെ ഞമ്മള അവിടെയൊക്കെ കുഞ്ഞി കുഞ്ഞി സ് സൂര്യകാന്തിന്റെ ഇതെല്ലേ ഇണ്ടാവ
അല്ല ഞമ്മള് ഇവിടെ ചെന്ന ചെന്ന നല്ല ഉഷാറാണ് വല്ല്യരു തോട്ടം വ
തോട്ടം തന്നെയാണ് വല്ല്യ പൂക്കളാ പക്ഷെ മരം കുഞ്ഞി കുഞ്ഞി
ആഹ് ചെറിയ മരത്ത് മെ ഒര് ഒറ്റ പൂവ്
ആഹ് അങ്ങനെയല്ലേ പക്ഷെ ഇവിടെ എങ്ങനെല്ലേ ഞങ്ങളവിടെല്ലേ ഇതേപോലെ തന്നെ ഇണ്ട് സൂര്യകാന്തി ഇണ്ട് അതേപോലത്തെ ആ മഞ്ഞ പൂവുണ്ട് പക്ഷെ വല്ല്യ തോട്ടി പോലെ പോ ഓഹ് ഒരു മരം പോലെ ആയിട്ട് അയ്മ തോനെ പൂവ് ടും അങ്ങനെയല്ലെ അതെ എന്തായിക്കാരം ങ്ങനെ
ഇവടെ അതെന്താ അറിയൂലേ ഇവിടുത്തെ അത്യാവശ്യം നല്ല വല്ല്യ പൂക്കളാണ് ഞങ്ങള് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഉഷാ ഷാറായി ഞങ്ങൾ പിന്നെ സ്ലോ മോഷൻൽ നടന്ന് അയിനാത്തുകൂടെ വീഡിയോക്കെ എടുത്തു അയ്ല് സ്ഥലല്ലതെ ഞാൻ വീകാനും പോയി അതൊ ട്രോള ആക്കി ഇറക്കീണ് അത് അപ്പുറത്തൊക്കെ ചെറിയൊരു ഇട ഉള്ളേനി ആ എടേ കൂടെ നടന്നതാ ഇപ്പുറത്തേക്ക് എത്തിയപ്പൊ ആഹ് ഉള്ളിക്ക് കേറാ ഏഹ് ചേലെ ചേലെ സ്ഥലത്തൊക്കെ പോ സ്പേസുകളൊക്കെ ഇണ്ട് അയിന് അകത്തൊക്കെ അമ്മെക്ക് കേറാ ഉള്ള്ക്കൂടെ ഒക്കെ പോയോക്കാനൊക്കെ പറ്റും ഉള്ള്ലൊക്കെ നിന്നാൽ അല്ലെ ഫോട്ടം ഇട്ക്കുമ്പോ ഭംഗിയൊള്ളു അല്ലാത്തെ ഭംഗിയില്ലല്ലോ
ഉം ഊട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അയിന്റെ ഉള്ള് ഇതേപോൽ തെന്നെ എന്തോ അര് മറ്റേ സൂര്യകാന്തിന്റെ പോൽത്തൊര് സീനിക ഇല്ലി ഇല്ല സീനികാന്ന് പർണൊരു ചെടി ഇല്ലേ ആഹ് സീനിക നറച്ച് സീനിക ഇതേപോൽ തെന്നെ ആഹ് ആഹ് ആഹ് സീനികെൻ്റെ ഉള്ളിൽ ഇതേപോൽ തെന്നെ ഓൽ പർണ് അയിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കടക്കാൻ പറ്റുല്ലാന്ന് പർണ് അയിറ്റങ്ങെൾ അയിൻ്റെ ഉള്ള്ക്കൊന്നും കടക്കാൻ സംമ്മെയിച്ചീലാ പക്ഷെ അവടെന്ന് പർണാൽ പോപ്പിസിൻ്റെ ഒര് അയ്യെര കളിയാ ണ് ഊട്ടിൽ ഒര് ത ട്ട് മല പോലെ അങ്ങെട്ട് പലേ കളറ് ഞാൻ പറയെനി നമ്മളെ ഇവെടെ നാട്ടിലൊന്നും അങ്ങനെ ഇണ്ടാവ്ണില്ല ഞാ ഇവെടെ ഇണ്ടെയ്നി ട്ടോ ഇന്റെട് ത്തൊക്കെ ഇണ്ടായ്രുന്നു പത്ത് പന്ത് ആഹ് പത്ത് പന്ത്രെണ്ട് പത്ത് പന്ത്രെണ്ട് പോപ്പീസ് കളെറ് ഇൻ്റെ അട്ത്ത് ഇണ്ടായ്രുന്നു പക്ഷെ പ ഇപ്പൊന്നുവില്ല ഞങ്ങക്ക് മണ്ണ് ശരിയില്ല മണ്- ആ വെള്ളത്തണ്ടിന്റെ ചെടി ആ അതന്നെയാണ് അത് നല്ല വെള്ളായിട്ടും മഞ്ഞായി ഇതുപോലെ തന്നെ പലേ കളറ് രണ്ട് വെള്ളിം ചോപ്പ് അങ്ങനെ പലേ രണ്ട് കളറുകളൊക്കെ ആയിട്ട്
ആ അങ്ങനെ ഉള്ള ഉം ഉം ഉം അയിനൊരു പ്രശ്നൊണ്ട് അത് ഞമ്മളവിടെ ഉഷാറായിട്ട് പൂക്കും പക്ഷെ അത് ആ ഉണ്ടാവണെ അതേ സ്പീഡില് പോവുകയും ചെയ്യും
ഉം മഴയത്തൊന്നും അത് പറ്റൂല മഴ കൊള്ളാൻ പറ്റൂല അധികം ചീഞ്ഞ് പോവും പിന്നെ വെയില് വേണം അങ്ങനെയൊക്കെ ഇണ്ട് പിന്നെ അയിന് നല്ല വളവൊക്കെ ഇട്ടുകൊടുത്താ നല്ല അടിപൊളിയായിട്ട് ഇണ്ടാവുന്നാ തോന്നണത് വളവൊക്കെ ഇട്ടുകൊടു
ന്നെ പിന്നെ
ൻ്റെ വീട്ടിലൊക്കെ കൊറെ ഉണ്ടെന്നേ പോപ്പിസ് ചെടി പക്ഷെ പിന്നെ ഇപ്പം ഒറ്റ പോപ്പിസ് പോലുല്ലേ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കി ഇപ്പോ ഒരു തൈ കൊണ്ടേരനെ കുഴിച്ചിടണം എന്നൊക്കെ വിചാരിക്കുകയുണ്ട് ഇങ്ങനെ
ഉം പോപ്പിസ് അയിന്റെ അടുത്ത വീട്ടില് ഇഷ്ടം പോലണ്ട്
ഇണ്ടോ മണ്ണ് വേണം ഞങ്ങളവിടൊക്കെ പാറയാണ് പാറയായോണ്ട് മണ്ണ് പോലും കിട്ടൂല ഞങ്ങള് ഇതേപോലെ തന്നെ കുറെ മുന്നേ അവിടെ അടുത്ത് ഇതേപോലെ തന്നെ ഒരു വീടിന്റെ ഒരു പണി നടക്കണ്ടയനി ഇനി വീട് കുയിക്കിണേ എന്നിട്ട് അവിടുന്ന് മണ്ണൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൂട്ടി വെച്ചിന് അത് പിന്നെ ഇമ്മ എന്ത്ചെയ്ത് പച്ചക്കറിക്കൊക്കെ എടുത്താണ്ട് മുളകും തൈക്കും മുളകും തൈ ആ മണ്ണില് മുളകും തൈയും ഇതൊക്കെ കുഴിച്ചിടലുണ്ട് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ കുഴിച്ചിടും ക മറ്റേ കാന്താരി മുളക് ഇല്ലേ അത് ഇഷ്ടം കണക്കില് ഇണ്ട് വീട്ടില് ആ വെള്ള വെള്ള
ആ ആ
ചെടി വെള്ളം മം കാന്താരി മുളക് അത് ഇഷ്ടം കണക്കിലിണ്ട് അയിന്റെ മര- ഒക്കെതാ കൊറേയൊക്കെ ഞാൻ എന്ത് ചെയ്തു ഇതേപോലെ തന്നെ ചെടിക്കും വേണ്ടിട്ട് ഇതാക്കി ഞാൻ എന്ത് ചെയ്യും മണ്ണില്ലാത്ത- കൊണ്ട് കൊറച്ച് മണ്ണും അതേപോലെ തന്നെ കൊറച്ച് ചകിരിചോറ് ഇല്ലേ
ആ
ചകിരിച്ചോറ് ഇതേപോലെ തന്നെ വ വാങ്ങണല്ല ഇത് ഇപ്പ അവിടെ ജോലിക്ക് പോണോട- അല്ലല്ല വാങ്ങണതല്ല ഇപ്പ ജോലിക്ക് പോണോടുത്ത് അവിടെ അങ്ങനെ ഉണ്ടാവും ചകിരിച്ചോറ് ഇതേപോലെ തന്നെ അവിടെ ഒരു ഗോഡൗൺ ആണ് തേങ്ങന്റെ തേങ്ങ പൊ ഇതേപോലെ തന്നെ കൊപ്ര ആക്കാ എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങനെ എന്തോ ആ വെളിച്ചെണ്ണ ആട്ടണ ഗോഡൗൺ ആണ് അപ്പൊ അവിടെ ഇഷ്ടം കണക്കില് ചകിരിച്ചോ റുണ്ടാവും ആ അവിടെയാണ് അപ്പൊ അവിടെന്ന് എന്തേ- ഈ ഒരു ചാക്ക് നെറച്ച് ചകിരി ചോറ് കൊണ്ടു വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ന്നായിട്ട് കഴിക്കാണ്ട് ആ അത നല്ലോണംകയിക്കും. അയി മേൽ ഒരു ക കറുത്ത വെള്ളം ഉണ്ടാവുക. എന്നിട്ട് ഞാന് നന്നായിട്ട് എന്ത് ചെയ്യും ഉം. നന്നായിട്ട് അത് കയികാണ്ട് ഉണക്ക്യാണ്ട് ന്നിട്ട് ഇതിലേക്ക് ഇടും. ഇതിലേക്ക് ഇട്ടിട്ട് മണ്ണും ഇതും അതേപോലെ തന്നെ ചവല ഇല്ലിയേ നമ്മളെ പ ഇലകള് അതൊക്കെ അങ്ങോട്ട് ഇടും പിന്നെ പിന്നെ ചാണകകൊക്കെ ഉണ്ടായിരുന്നു. ചാണകപ്പൊടി ഇതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടത്തി തിന്റെഇതൊക്കെഉണ്ടായിരുന്നു.
ആട്ടു കാഷ്ടം നല്ലതാണ് ഈ പോഫീസിന്
പോപ്പീസിന് ആ ഞാൻഇതേപോലെ തന്നെ ആ ആട്ടു കാ ട്ട ഒണിക്കാണ്ട് ഇങ്ങനെ കല്ലെടുക്കാണ്ട് മറ്റേ വലിയൊരു പട്ടിക ഉണ്ട് നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ നിലൊക്കെ മണ്ണൊക്കെ ആ മണ്ണൊക്കെ ഇങ്ങനെ തല്ലാനൊരു ഇതുണ്ടല്ലോ കയ്യൊക്കെ ഉള്ളേ ആ കൊട്ടയുടെ എന്താ പറയാന്ന റ
കൊറെേ സമയയില്ലേ എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട്.
ആ ആ ഓക്കേ എന്നാ ശെരി എന്നാ ശരി.